ട കേക്കാവോ? ഹലോ? ആഹ കേക്കാൻ പറ്റുന്നുണ്ടോ ആഹ ഇപ്പം പറ്റുന്നുണ്ട്. ആഹ് കേക്കാം കേൾക്കാം ആഹ എന്തോണ്ട് വിശേഷം.
വിശേഷം ഒന്നുമില്ല. ഉ മഴയായിരുന്നു. അത്യാവശ്യ പണികളൊക്കെ എന്തോ?
ഇപ്പൊ തോന്നാ.
ആഹ് ഇപ്പം മഴ കുറഞ്ഞു ഇച്ചിരി വെയിലൽ തെളിയുന്നുണ്ട്. തുണിയൊക്കെ അലക്കിയിട്ടു കുളി പിന്നെ പെരക്കൊവക്കും തുടക്കണമായിരുന്നു അതെല്ലാം കഴിട്ട് ഇരിക്കുവാ റസ്റ്റ് എടുക്കുവാ.
ജോലിയെല്ലാം കഴിഞ്ഞാ?
ആ ഇപ്പം തൽക്കാലം കഴിഞ് നി ഉച്ച കഴിഞ്ഞ് പിള്ളേര കൊണ്ടുവരാൻ പോകണം.
മക്കള് പഠിക്കവാന്നോ അതോ?
ആ ആഹ് മക്കള് പഠിക്കവാ ആ
മക്കള് പഠിക്കവാ എത്ര പഠിക്കുന്ന്.
മൂത്തയാള് നേഴ്സിംഗ് പഠിക്കുവാണ് അവള് ഇവിടെയില്ല അവള് ബംഗ്ലൂരാണെ രണ്ടാം വർഷവേ
ആഹ് ബിഎസ്സി നേഴ്സിങ്ങാ
ബി എസ് സി നേഴ്സിംഗ ആഹ്
ഉം രണ്ടാമത്തത് മോനോ മോളോ
രണ്ടാമത്തെ മൂന്ന് പേരുണ്ട് രണ്ടാമ മൂന്ന് പെൺ പിള്ളേര രണ്ടാമത്തേത് ആറിലും മൂന്നാമത്തേത് നാലിലും അവര് കൊച്ചു പിള്ളോരാ അപ്പൊ അവര് ആഹ് അവരെ അവരെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ തൊട്ട് ഉം ഇച്ചിരി അങ്ങോട്ട് പോണം വഴി പിള്ളേര് വരുമ്പ അവിടെ വരെ പോണം നാല് മണി അൻജ് മണി ആകും വരുമ്പോ
അയന്ത് വിളിക്കാൻ പോണോ
ആഹ് വിളിക്കാൻ പോണം ബാഗ്യം തൂക്കി വരാൻ പാടില്ലേ ഭയങ്കര ഭാരവല്ലേ
ഓഹ് സത്യ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ കൊണ്ട് തുമ്പുകളെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന കൂട്ടാ
ആഹ് ഭയങ്കര കനമാണ്ന രാവിലെ ഞാൻ കൊണ്ടുപോയിട്ട് രണ്ട് രണ്ട് കൈയുംങ് പറഞ്ഞു പോകുന്ന പോലെ അതുപോലെ കനമാ ബാകിനു
ബാഗിന് ഭയങ്കര കനവാടാ കഷ്ടമാ കുഞ്ഞുങ്ങൾ കണ്ട് ഇവള ഇവ ഇവിടെ മോള ഒമ്പതിലാ പഠി കിനെ അവളെ ഇപ്പൊ ഭയങ്കര കാരച്ചിലാ ബാഗു തോക്കി ഇച്ചിരി കൊറച്ച് നടക്കണം ബസ്സിന് പോകാനേ നമ്മ പഠിക്കുന്ന ബസിന് പോണം അപ്പ ഇവിടെന്ന് കൊറച് കൊറച്ന്ന് പ അഹ് രണ്ട് മൂന്ന് കിലോമീറ്റർ നടക്കണം അങ് മെയിൻ റോഡിൽ പോകാന് അവ അവർ അച്ഛനുണ്ടെങ്കി കൊണ്ടു വിടും കൊണ്ട് കൊണ്ടുവിടുകയും വിളിച്ചോണ്ട് അവിടെ വന്നിരുന്നോണ്ട് ജംഗ്ഷനിൽ നിന്നോണ്ട് നമ്മൾ ആരുടെേലും ഫോണിന്ന് വിളിക്കുമ്പോം പോയി വിളിച്ചു ച്ചോണ്ട് വരുവേം ചെയ്യും അപ്പൊ എന്നെ ഇവിടെ വഴക്കാ സ്കൂട്ടി പടി സ്കൂട്ടി പടി ഞാൻ പഠി ച്ചില്ല പഠിക്കാൻ പോണം ഭയങ്കര കൊ കഷ
കുറച്ച് പഠിച്ചായിരുന്നു കുറച്ച് ഞാനും ഞങ്ങടെ ഒരു കൂട്ടുകാരും കൂടെ കൂടി നമ്മുടെ നാടിയ ഒരു വഴിയുണ്ട് അവിടെന്ന് കുറച്ച് പഠിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ബാക്കി ഇ ലേനേൽസോ ബാക്കി കാര്യ തിനൊന്നും പോയില്ല രണ്ട് വർഷം മുമ്പ് പഠിച്ചതാ ഇപ്പോ അറിയാാവോന്നന്നെ അറിയത്തില്ല
അല്ല എടുത്ത് നോക്കണം കാരണം ഇനി അങ്ങോട്ട് പാടാ കൊച്ചുങ്ങളെ കൊണ്ട് ഒറ്റക്ക് ഇത് ചുമ്മിക്കൊണ്ട് പോകാനൊക്കത്തില്ല ഏഹ് കഷ്ടവാ ഭയങ്കര ഭയങ്കര പാട
ഹലോ
പറഞ്ഞാലും പോ അത് വലിയ ഒന്നും പഠിക്കാനും വയ എഴുതാനും വയ രണ്ടും പറഞ്ഞു പോന്ന കൂട്ട് വേദനന്ന് ആഹ് ആഹ് പിന്നെപ്പ സൈക്കിള് വാങ്ങി ച്ചി കൊടുത്ത്
ആഹ് ആഹ്
സൈക്കിള് വാങ്ങിച്ചു കൊടുത്ത അതാവുമ്പം അത് ചവിട്ടി പോയി ജംഗ്ഷനി വരെ പോകാം കൊഴ പ്പൂല്ല അത് ട്യൂഷൻ സെന്ററിലെങ്ങും പോവരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം മെയിൻ റോഡ് ഭയങ്കര അപകടള്ള റോഡാ അഞ്ചാറ് റൂട്ട് ഒരുമിച്ചൊക്കെ വരുന്ന റോഡാ
ആഹ് അത് ശരിയാ സൂക്ഷിച്ചില്ലെങ്കിലേ
ആഹ് ന്തെലു അങ്ങനെ പോവല കാരണം കാ കൊട്ടാരക്കര പോന്നെ ഉണ്ട് അടൂര് പോന്നെണ്ട് തിരി ച്ച് കരുനാകപ്പള്ളി കൊല്ലം ആഹ് റൂ ട്ട അങ്ങനെ നാല് വശത്തോട്ടും പോന്ന റോഡാ കടുതപുഴ അങ്ങനെ അഞ്ചാറ് റോഡ കേർന്നൊരു സെൻട്ര അന്നേരം ആഹ് അപ്പ ഇത്രയും ദൂരം സൈക്കിളിൽ പോവണ്ടന്ന് പറഞ്ഞു കാരണം ഇവരുടെ ട്യൂഷൻ സെന്ററിലോട്ട് താഴോട്ട് ഇറങ്ങി പോന്നടത്ത് എഹ് ബസ്റ്റോപ്പ അവിടുന്ന് മേട്ടും ബസ്
ആഹ് ശരിയാ
കേറി വരും അവർക്ക്ടെ പോന്നതും കൂടെ അവമാർക്ക് ആളില്ലാത്തോണ്ട് ഭകര മത്സര ഓട്ടാ
ആഹ് ആഹ് ശരി ശരി ആഹ്
അഹ് ഭയങ്കര മത്സരവൊട്ട ഞാൻ പറഞ്ഞു പറഞ്ഞിക്ക അവിടെങ്ങും കൊണ്ടു പോവണ്ട ഇവിടെ വെച്ചിട്ട് പ ഇവിടെ ജംഗ്ഷനിൽ വെച്ചിട്ട് പോയാ മതിയന്ന് പറഞ്
അതെ ആഹാ.
ആഹ് മോളെങ്ങനെ മാസത്തി വരും, അല്ല അവധിയ ഉള്ളപ്പോ വരുംല്ലയോ?
അവള് ആ അവള ഇപ്പം വിഷുവിന് വന്നിട്ട് പോയി ഇനിയിപ്പം അടുത്ത മാസം അവർക്ക് സെം എക്സാം ആണേ, ആഹ് തേടസമ്മ.
തഡസമാ ആഹ് അവധിയുള്ള.
ആഹ് അത, ആഹാ അവധിയുള്ളപ്പ അപ്പം, അവിടെ പല്ലേ കമ്പ ഇട്ടിട്ടുണ്ട്. പല്ലേ കമ്പി ഇട്ടിട്ട് ഒരു രണ്ട വർഷമായിന്ന്- വച്ചാ ഈ പോക്ക് കാരണം- ഇടക്ക് വന്ന് മുറുക്കാൻ പറ്റത്തില്ല. ആഹ് അതെടുത്ത് കളയാറായി. അപ്പോ ഇനി ഈ അടുത്ത മാസം പരീക്ഷ കഴിഞ്ഞൽ അവധി- കിട്ടുവാണേ രണ്ടു ദിവസം വന്ന്- കമ്പി ഒന്ന് റെഡി ആക്കി. ആക്കിട്ട് ഓത്തിന് അവധിയുണ്ട്- അന്നരം വരുമ്പോ എടുക്കാ- എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു.
ആഹ് ആഹ് ബാംഗ്ലൂരല്ലേ പഠിക്കുന്ന- ആഹാ അത്രയും പിന്നെ- അല്ലാതെ അവിടന്നും ആഴ്ച- മാസത്തിൽ വന്നും ഇതെടുക്കാനും പറ്റത്തില്ലല്ലോ. ഇതിനായിട്ട് വരുമ്പം, ഇതിനായിട്ട് വരുമ്പോ പാടുവാ-
ആഹാ ണെങ്കിൽ തന്ന നല്ല- ചിലവവും അല്ലേ ഒന്ന് വന്നിട്ട്.
ആന്ന ആഹാ അവരൊക്കെ- ആഹ് അപ്പോ അവക്ക് കഴിക്കാന- ഹോസ്റ്റല ആഹ്,
ആഹ് ഹോസ്റ്റൽ ഫുഡ്‌ ആഹ്, ഹോസ്റ്റലിലാ.
വല്ലം കിട്ടുവാ.
ആഹ് ഹോസ്റ്റലിൽ കിട്ടുവോന്ന്- ചോദിച്ചാ സാമ്പാർ- ഇങ്ങനെ വെള്ളപ്പോ അതൊന്നും, അവർക്ക്ഷ്ടില്ല. പിന്നെ ഇവിടെ വരുമ്പം ചന്തിപ്പൊടി, അച്ചാറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപകും. പിന്നെ അവര് മീനൊന്നും കൂട്ടത്തില്ല. ഞങ്ങൾ ഇറച്ചി, മീന ഒന്നും- ഉപയോഗിക്കത്തില്ലവെജിറ്റേറിയൻ ആണേ.
ആഹ്, ആഹ്, ആഹ്.
ആ പിന്നെ അവിടെ ആഴ്ചൽ ഒന്നേ നോൺവെജ് ഉള്ളൂ, ഇറച്ചിയള്ളൂ അത് അന്നത്തെ ദിവസം- ഉച്ചയ്ക്ക് കഴിക്കുംല്ല വൈകിട്ടും, രാവിലെയും കഴിക്കും. വൈകിട്ട് പിന്നെ നമ്മുടെ കേരള ഫുഡ്- ആക്കിയക്കും അവിടെ. കേരള ഫുഡ് ഇപ്പം.
ആഹാ.
ആ അതുകൊണ്ട് എന്നാ- കുത്തരിച്ചോറൊക്കെയാ, ചോറായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഹ ഇടക്ക് ചെറിയ, കേരളത്തിലെ സൈസ് ചെറിയ, ചെറിയ ഉപോഗ- കടലത്തോരന് അങ്ങനെയുള്ള ഏതാണ്ടൊക്കെ ഉണ്ട്.
അതൊക്കെ കൊണ്ട് ഇങ്ങനെ അങ്ങ് പോവുന്നു. ആഹാ കഴികാ നുണ്ടെന്ന് പറഞ്ഞാ നല്ലത്. ആഹാ ആഹാ ടേസ് ഇല്ലല്ലോ, നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന- പോലത്തെ ടേസ്റ്റ് ഒന്നുല്ലല്ലോ.
അവര് ഏറ്റവും കൂടുതൽ മല്ലിയലല്ലേ വാരിയിടുന്നേ.
ആ, ആ, അതെ മല്ലിയലയും അതു- ഇതുഒക്കെ ഉണ്ട്.
ആ മല്ലില അവരുടെഫുഡിനെല്ലാം മല്ലിയലയയാ പിന്നൊരു- കാര്യ പിന്നെ അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ പറ്റൂ. പിന്നെ വെളിയില് പോയി ഫുഡ് കഴിക്കോ? ഇല്ലല്ലോ?
ഇല്ല വെളിയി പോയി കഴിക്കൊന്നുല്ല അവര് ആഴ്ചല്ല ന്നങ്ങാണ്ട്- വെളിട്ടലോട്ട് ഇറങ്ങ്മ്പല് ഐസ്ക്രീമോ, ചലപ്പം വല്ല ഫ്രൂഡ്സോ വെല്ല ഒക്കെ മേടിക്കുള്ളൂ.
ആഹാ അതേ ഉള്ളൂ. അല്ല റൂമിൽ ഫ്രൂഡ്സ് ഒക്കെ കൊണ്ടുവന്ന് വാങ്ങിച്ച് കഴിക്കൻ പറയണം. അവിടത്തെ എല്ലാം പച്ചരിയല്ലയോ?
ആഹാ അതെ, അതെ, ആഹാ.
അവിടെ പച്ചരി ആയോണ്ട് ആർക്കും അത് പറ്റത്തില്ല, അതാ ഞാൻ ചോദിച്ചെ.
ആഹാ അത് ശരിയാ, ആ പിന്നെ പഴം അങ്ങനെയുള്ള- സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരും.
വാങ്ങിച്ചൊണ്ട് വരും.
ഉം വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കും പിള്ളേരെല്ലാരും കൂടെ.
ആഹാ എല്ല അതു അല്ല, ഈ പത്ത് പേര് താമസിക്കുന്നട്ത്ത് ഒരാ എന്തേലും വാങ്ങിച്ചാ ഒര് കൈ- കല്ലേള്ളൂ നമ്മുടെ വീട്ടിന്നായാലും, കൊണ്ടു പോകുമ്പോ അവര് നാല് പേര്- എടുക്കുമ്പോ പിന്നങ്ങ് തീരത്തില്ല്യ
ഒമ്പത് പേരാ ഒരു മുറിയില് ഒമ്പത് പേർ കൂടെ വേമല്ലോ നമ്മൾ കൊടുത്ത് വിടാൻ
കൊടുത്തു വിടാൻ അപ്പം നമ്മക്ക് അത് ഒരു ചമ്മന്തിപ്പൊടി ആന്നേലും അന്നേരം അതനുസരിച്ച് ഇത് ചെയ്യണ്ടേ
ആഹ് വേണം വേണം ആഹ് അതാ ഉം പിന്നെ എല്ലരുടെ അമ്മ മാരും ഒക്കെ കൊടുത് വിട്ന്നെ എല്ലാരും കൂടിയാ കഴിക്കുന്നെ അത് കൊണ്ട് പിന്നെ കുഴപ്പയില്ല
ആഹ്
ഉം ഏ
അങ്ങക്ക് കഴിക്കാൻ കൊടുക്കണ്ടേ പിന്നെ കുഞ്ഞുങ്ങൾ തരണ്ടി കിട്ടി ആ മീനു ഉപയോഗിക്കത്തിലല്ലോ അപ്പൊ കറി എന്താ വെച്ച്
കറി നമ്മുടെ മോര് കറിയും ഉം പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി അച്ചാർ ഇരിപ്പുണ്ട് അതൊക്കെയാണ് നമ്മടെക
ആഹ്
പിള്ളേർക്ക് സോയാബീൻ ഇഷ്ട്ടാ അതുകൊണ്ട് അവർക്ക് അല്ലല്ല ബ്രാഹ്മിൺസ് ഒന്നും അല്ല നയന ആഹ്
ആഹ് ആരും കഴിക്കത്തില്ല ഇറച്ചി മീനോന്നും
എന്റെ ഇഡ് ലി
ആരും കഴിക്കത്തില്ല ഇറച്ചി മീനു ഒന്നും
ഇല്ലില്ല എന്റെ ഹസ്ബന്റും ഹസ്ബന്റിന്റെ അമ്മയൊക്കെ കഴിക്കും അവർക്ക് നിർബന്ധ ഒന്നുല്ല
ഒന്നും കഴി
അവര് കഴിക്കും ഉപയോഗിക്കും പക്ഷെ നിർബന്ധമില്ല ആഹ്
ആഹ് അല്ല ഞാൻ ചോദിക്കുന്നതല്ല വെക്കുവല്ലോ ഇയാൾവെക്ക്
ഉപയോഗിക്കത്തില്ലായിരുന്നു ആഹ് ആഹ് അവഇവിടെ ഉണ്ടെങ്കിൽ വീട്തോട് പ്പോയി യൊക്കെ ചെയ്യും പക്ഷെ ഇവിടെ മേടിക്കാറില്ല അവർക്ക് നിർബന്ധം ഇല്ലാത്ത കൊണ്ട് അവര് മേടിക്കാറില്ല ഇല്ലല്ല ആഹ്
ആഹ് ആഹ് അതരു ആഹ് ആഹ് പിന്നെ വേറെന്ത
വേറെ മഴയുണ്ടോ അവിടെ
വിശേഷം
മഴയുണ്ടോ അവിടെ മഴ വിട്ടു വിട്ട് കേൾക്കുന്ന റേഞ്ച് കുറവാന്ന് തോന്നുന്നു. അല്ലെ റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ.
അതാണ് തോന്നുന്നു രാവിലെ തൊട്ട് മഴങ്ങനെ മഴ
തുണിയൊക്കെ അലക്കിയിട്ടോ
ആഹ് അലക്കി ഇട്ട് മഴക്കോള് കേറി കൊള്ളുവ പറക്കിയിടും എടുത്തിടും പറക്കിയിടും എടുത്തിടും
ഉം നന്നായി ഇപ്പൊ ഇവിടെയും ആഹ് ആഹ് അതെ
രാവിലെ തൊട്ട് തുടങ്ങിയതാ അത് അതിന് ആഹ് അതിന്റെ കൂടെമിറ്റം തൂക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു. ഒരു മണിക്കൂർ എടുക്കും മിറ്റം തൂക്കൻ രാവിലെ ഇറങ്ങിയതാ. ആഹ് ശരിക്കും മി
എനിക്ക് എനിക്ക് മിറ്റം തൂക്കണം തൂത്ത് ഞാൻ പറഞ്ഞ പോലെ കാരണം
ഇത്തിരിയുള്ളു.
ല്ല മഴ കാരണമേ ഇന്നിപ്പം തൂക്കാനുണ്ട്.
പിന്നെ യ്യോ ഇന്നലെ ഞാൻ തൂത്ത് ഇന്നലെ അല്ല ഇന്ന് ഒരു ദിവസം തൂത്തില്ല ഇരട്ടിക്ക് ഇരട്ടിക്ക് കരിയില പിന്നെ തീര നീങ്ങത്തില്ല ഇന്നലെ തൂ ഇന്നലെ തൂത്തില്ല ഇന്നലെ വയ്യാത്തോ ണ്ട് തൂത്തില്ല ഇന്ന് ഇപ്പോ തൂത്ത് നാല് വഷവും തൂത്ത് കേറി തുണിയും കഴുകി ഇട്ടേച്ച് കേറിയതേ ഉള്ളൂ ഇനി കുളിക്കണം. ആഹ് തുണിയ കഴുകിട്ട വെച്ച് കയറത് ശരിക്കുണ്ട് മുറ്റം തൂക്കാ നാല് വശവും തൂത്തു വന്നു അതിന്റെ കൂടെ കൊതുകും മഴയും കൂടെ പെയ്തപ്പോഴത്തേക്കിന് കൊതുക് ഉം ഭയങ്കര കൊതുക് ആഹ് ചക്കയുണ്ട് ചക്കയെല്ലാം പഴു
ആഹ് അത് ശെരി ഇവിടെ അതെ ആർക്ക് വേണ ഇപ്പൊ ഒത്തിരി ഒന്നും ആർക്കും വേണ്ടല്ലോ
ആർക്കും വേണ്ട ചക്ക കൊച്ചുങ്ങൾക്കും വേണ്ട ആർക്കും വേണ്ട പിന്നെ വറുത്ത കൊടുത്താലെങ്ങണം തിന്നും. ആർക്കാവും മെനക്കെടാന്
ഹം
ഉം അഞ്ചാറ് ഇന്ന് അല്ല അവിടെ ഒരു കുഞ്ഞൊരു ചക്ക ഇട്ട് പറിക്കി വച്ച് വൈകിട്ടത്തേക്ക് അവർരുമ്പോഴത്തേക്കും വറ്ത്ത് ത്ത് വെക്കാവന്ന എന്തേലും ഒന്ന് ആക്കി വെക്കണ്ടേ. ആഹ് അതുകൊണ്ട് വറുത്ത് വെച്ച് പറക്കി വെച്ചേക്കുന്ന ഇനിയും നാല് മണിയ ആമ്പത്തേക്കിന് വറുത്ത് വെക്കാം. വരുമ്പോത്തേക്കിന് എന്തേലും ഒന്നും വേണ്ട ല്ല കൊഴഞ്ഞാ വരുന്നത് ആള്. ആളുകളല്ലേ അവിടെ വഴി കാണുമ്പഴെ എന്താന്നും പറഞ്ഞോണ്ടാ വരുന്നേ അവനാണെന്ന് പറഞ്ഞാ അവൻ വഴിയിലേ അമ്മ എന്തേലും എട് ഡ്ത് വക്കും പറഞ്ഞാ വരുന്നേ കാരണം അവന കൊണ്ടോവന്ന് എന്നുംഅങ്ങനെ കഴിക്കാൻ കിട്ട
കിട്ടത്തില്ല ആഹ് ആഹ് ആഹ്
ആഹ് അവര് പിള്ളേരെഎല്ലാം കൂടാ കഴിക്കുന്നെ ഷെയ്റ് ഷെയ്റ് ഇവനാരുടെമ് വാങ്ങിച് കഴിക്കാൻ പോത്തില്ല എല്ലാരുടെലെ പൊതി തൊറന്ന് വെക്കുമ്പോ എല്ലാരുടെ വാരിയങ് കഴിക്കും.
കഴിക്കും ആഹ്
കഴിക്ക അതുകൊണ്ട് കിട്ടത്തില്ല.
കിട്ടത്തില്ല ആഹ് ആഹ്
ആഹ് അപ്പൊ വെശന്ന് കുഴഞ്ഞാ വരുന്നത് അപ്പത്തേക്കിന് എന്തേലും ആക്കി വെക്കണം.
വെക്കണം ഉം
ആഹ് എന്തോ കഴിക്കാനുണ്ടെന്നും പറഞ്ഞാ വെരുന്നത്.
ശരി രാവിലത്തെ ദോശ ഇഡലി അങ്ങനെയുള്ളതൊക്കെ കഴിക്കേ അവര്
ആഹ് കഴിക്കാൻണ്ട്. ന്ത്‌ര്ന്നാലും കഴികും രാവിലെ ഇന്ന് ചപ്പാത്തിം ഉള്ളിക്കറിയുമായിരുന്നു മൊട്ട മുട്ടക്കറി അതി ഇരിപ്പുണ്ട് എ ന്നാലും അവ മോക്ക് അതിനോടൊന്നും താൽപര്യല്ല അവക്ക് എന്തേലും ഒന്ന് തിന്ന് ചായിം കുടിച്ചാ മതി അല്ലാതെ ഇങ്ങനെ രാവിലത്തെ കാപ്പി തന്നെ കാപ്പിയൊന്നും വേണോന്ന് നിർബന്ധഒന്നുല്ല അത് ഒണ്ടെങ്കി പിന്നെ ദോഷമാവൊക്കെ ഉണ്ടെങ്കി ചൂടോടെ ചു ട്ട് കൊടുത്താ കഴിക്കും ആഹ് ആഹ് ചൂടോടെ ഉണ്ടാക്കി കൊട്ത്ത
ആഹ് നല്ലതായിട്ട് മൂടി വരുന്നു മഴയാന്ന് തോന്നുന്നു
മതി മസാലദോശല പോലെ ചു മഴയാ മഴ പെയ്യാനൊരുങ്ങുവാ ഉം തുണി പെറ ക്കി ഇഞ് ഞ്ഞ് മുറ്റത്ത് കിടക്കുന്ന് ഇനി അത് പറക്കി അങ്ങ് ഇടാ
ആഹ് അതെ ഇനിയിപ്പം പെറുക്കി ഇട്ടോ ഇനിയിപ്പം മഴ പെയ്യും
പെയ്യാനാ മനുഷ്യന് രാവിലെ തൊട ട്ട് മെനക്കേടാ തുണിയുടെ കൂടെ നിന്നും മിറ്റവും തൂക്കാനൊരുങ്ങിയ പ്പളും പെയ്ത് പിന്നെ അത് അവിടെ ഇട്ടേച്ച് കേറി